ആഹ ഞൻ ഇവിടെ മക്കളെ ചോറ് കൊടുക്കാൻ പറഞ്ഞ പിന്നാലെ കുടിയാ അതാ പിന്നെ എടുക്കണ
ആ ഇവിടെ മക്കളൊക്കെ ഉറങ്ങി
അവിടെക്കെ നേരെത്തെ കിടക്കും ല്ലാരും
ആ ഇപ്പൊ ആദ്യന്ന ഇപ്പൊ ഇവർ ചെറിയവന് ഇപ്പോൾ സ്കൂളിലക്കെ പോവും നഴ്റിൽ പോ കൊടുങ്ങിയരപ്പോൾ പകല ഉറങ്ങലില്ല ഇല്ലല്ലോ
ആ ഇവിടെ അത് തന്നെയണ അംഗലവാടിയിലർങ്ങ പഠിച്ചിട്ട് സ്കൂള ഒറങ്ങാൻ പറ്റണില്ലല്ലോ അപ്പ ഇവിടെ വന്ന് കഴിഞ്ഞൽ കേറി കെടന്നോറഗും
വൈകുന്നേരം ആയാൽ ഉറക്കന്ന്റങ്ങോട്ട് ഉറങ്ങാനായിട്ട് കുല എന്നിട്ട് കുറച്ച് കഴിട്ട് ഉറങ്ങും ചോറ് കൊടുത്ത് വന്നിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നടങ്ങനെ നട അത അതും ഇതും പറഞ്ഞ് പഠിക്കാ ഇരുന്നാൽ പിന്നെ ഉറങ്ങി ത്തു ഇതായികേണ്ടേക്കാര ഒക്കെ ഒരു കഥണ് ഇപ്പ നെയ്‌സറി പോക്കടുങ്ങാര ചോറന്നാലൊക്കെ ഇപ്പ നേരം വൈകിട്ടണ് ഉർക്ക ഉറക്കനർത്തെ വരും അപ്പൊ ഒന്നും നടക്കണില്ല
അപ്പ യി പഠിക്ക്ണ്ടാ യെപ്പളടി രാവിലെണീക്കെ എന്തേ
മക്കളോ അവർ ണീക്കണെങ്കിൽ ഏഴുമണിയൊക്കാകും
മടില്ലേ ഇബടെയൊക്കൊൻപത് മണിവരീം പോവും
ഏഴ്മണിയൊക്കാകും ഏഴ്മണി ആറര ഒക്കെ നമ്മളെണീക്കണെങ്കില് അഞ്ച്മണി അഞ്ചക്കൊക്കെ ണീ ക്കും
ഉ
അ പിന്നെ നിന്റെ വീട്ടിലാരൊക്കെയുണ്ട് സ്വന്തം വീട്ടില്
തീരെ കേൾക്കണില്ലാല്ലെ അതെന്താ
ഹലോ റേഞ്ചില്ലാഞ്ഞിട്ട് ന്റെനെറ്റ്തീർന്ന് കഴിയാനായിട്ടാവോനി
സ്വന്തംവീട്ടിൽ ആരൊക്കെണ്ട് ചോയിക്കാ
അമ്മണ്ട് അച്ഛൻണ്ട് അനിയമ്മാരുണ്ട് അനിയത്തിണ്ട് അവളെ കല്യാണംകയിഞ്ഞ് അവക്കൊരു കുട്ടി പിന്നെ
ആ
അനിയമ്മാര് പ്ലസ് ടു കഴിഞ്ഞ് ഇനിയിപ്പെന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിനടക്കും
ആ-ആ
ഇങ്ങട്ടൊക്കെ വന്നിട്ടുണ്ടോ നെലമ്പൂര് ഭാഗത്തിക്കൊക്കെ
ഇല്ല നിലമ്പൂരാ ആ നിലംമ്പൂര്ഒരു എന്താ ഒരിത് ല്ലേന്നാ എന്താ തെക്ക് മ്യൂസിയാ
ആ തെക്ക് മ്യൂസിയം
ആ അവിക് അവിടെ വന്നിട്ടുണ്ട്
ആ ഫാമിലിയായിട്ടാ വന്നിട്ടുള്ളത്
ഫാമിലിയല്ല ഞാനും ഹസ്ബന്റും വേറൊരു ഹസ്ബന്റിൻ്റെ ഫ്രണ്ടും അങ്ങനെവന്നാ
കുട്ടികളോ
ആ കുട്ടികള്ന്ന് പറയാൻ വല്യമോൻ മാത്രോണ്ടായിരുന്നുള്ളന്ന് ചെറിയ മോൻ ണ്ടായിരുന്നില്ല
ആ അത്ശെരി
തേക്കവനെന്തേം പറ്റിയോ
ആഹ് മം
ഹി-ഹി-ഹി ഞങ്ങക്ക് പിന്നെ അയിനോട് വലിയ കമ്പല്ലാറയണമാതിരി എപ്പളും മലയും കുന്നും തേക്കും കാടൊക്കെ കാ കാണ്ണോണ്ട്
ഇപ്പളും കാണാല്ലേ നിങ്ങക്കവിടെത്തന്നായതുകൊണ്ട്
ആഹ് വേറെ എന്തൊക്കെ ഫാമിലിയായിട്ട് ട്രിപ്പൊക്കെ പോവാറുണ്ടോ അ
നാട്ടിലുള്ള ടൈമിലൊക്കെ ങ്ങനെപോവുന്നല്ലാതെ അല്ലാതെ പോകൊന്നില്ല
ആ ഇനി ഇപ്പടുത്ത് വരാനായോ അതൊപ്പോ പോയിട്ടുള്ളോ
അഹ് പോയിട്ട് ഇപ്പം പത്ത് മാസായി റ്റുള്ളൂ ഇനിയിപ്പോ വരണെങ്കിൽ ഒരു വർഷമെങ്കിലും ആവേണ്ടി വരും വന്നത് അപ്പോ വീട്ടിൽ പണിയൊക്കെ ആയതുണ്ടേ വീട് പണിയൊക്കെയണ് അപ്പ അതിന്റെൊക്കെ കുറച്ച് കടം ഇതൊക്കെ ഉണ്ട് വീടാനൊക്കെ ഞങ്ങെ വീട് പൊളിച്ചു കാണ്ട് വേറെ വീട് കയറ്റിയതായിരുന്നു
ആ ആ അപ്പൊ നിങ്ങൾ എങ്ങനെ താറവാട് വീട് അവിടെ തറവാട് വീടാണോ
ആ ആ അറവാന്ന ഒരു മോനെതന്നെ ഉള്ളു അപ്പം അത് ചെറിയ ഓടിട്ട് വിടയിരുന്നു അപ്പോ കഴിഞ്ഞ ജൂൺ ഒന്നിനായിരുന്നു ഹൗസ് വാമിംഗ് അന്ന് വന്നു അ അന്ന് വന്നിട്ട് മൂന്ന് മാസം ലീവിന് നിന്ന് പോയി
ആ
ചൈ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട്
അ ശരി ആ ആ കമ്പനീസ് കിട്ടണങ്കി നമ്മള് ഇത്ര വർഷം എടുക്കണല്ലേ പണിയടെ
ആ അതാ അവിടെ ഹൗസ് ഹൗസ് ഡ്രൈവറാണ്
ആ അത് ശെരി അവിടെ എവിടൊയിട്ടാണ് അവിടെ ഗൾഫില് ഗൾഫില് ഇവിടെയിട്ടാണ് സൗദിൽ ലെ ഇവിടെ ഏ ട്ടൻ ഇവിടെയാണ് ദുബായില് അബുദാബി അജ്മാൻ അ അഹ് നിങ്ങള് പോയിട്ടുണ്ടോ അങ്ങട്ട് പോയിട്ടുണ്ടോ
ആ ഞങ്ങൾ ചെറിയ മോന്ക് ഒരു വയസായപ്പോ പോയിൻ
ആ അവിടെ അയിന് നമ്മൾ നമ്മൾ അങ്ങനെ പോയി നിന്നാൽ നമ്മളെ കുട്ടികക്ക് പഠിക്കാൻ സ്കൂളും കാര്യങ്ങളും ഇല്ലല്ലോ ഉണ്ടോ
അവിടെ സ്കൂള ഒക്കെ ഉണ്ട് നമ്മുക്ക് ചേർക്കണേ ഞങ്ങൾ അവിടെ ചേർത്തിട്ടൊന്നുല്ല ഓൺലൈനിക്കാണ്ട്ങ്ങനെ അന്ന് മൂത്തോന് മാത്ര ഉണ്ടായിരുന്നുേള്ളൂ അന്ന് ഓനിക് ഒരു വയസ് പോയത് ചെറിയ മോൻക് ഞങ്ങൾ മൂന്ന് മാസം നിന്നു അവിടെ അപ്പോ എല്ലാരും പോന്നിന്ന് എല്ലാരും കൂടി പോയി
അതുശേരി അപ്പ എങ്ങനെ അവര് അവർക്ക് വേറെ റൂമോ അതോ കോട്ടേസോ അങ്ങനെ എന്തെലുക്കെ ഉണ്ട
തന്നെ ആ റൂം വേറെ വേറെ ഒരു വീട് പോലെണ് രണ്ട് റൂമും ഒരു കിച്ചൺ അങ്ങനെയാണ്
ആഹ് അത്
രണ്ടു റൂമും വെ ഇവിടൊരു പെങ്ങളുണ്ട് അവർക്ക് അവളുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല
ആ
ആ എല്ലാരും കൂടി പോയതെന്നു അവര് ഒരു മാസം നിന്നു ഉമ്മയും ഉപ്പയും അവളും കൂടി
ആ ആ ആ ശരി
നിങ്ങൾ നിങ്ങള് പോയിട്ടുണ്ടോ അവിടെ ഗൾഫില്
ഇല്ലെ ഹസ്ബൻഡാ ഫസ്റ്റ് പോണതല്ലേ ഒരു വർഷയിപ്പോ കഴിഞ്ഞ വർഷം പോയതാണ് ഈ വർഷം മെയ് ഒക്കെ ആയപ്പോത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു ഇനിയിപ്പോ ഓഗസ്റ്റക്ക് വരും ലീവ് ആ ആദ്യായിട്ട് പോയതാണ് ദുബായി കാണട്ടെ പറഞ്ഞു പോയത ഊറ്റകാട്ടി ഇപ്പോ അവിടെന്ന്ങ്ങട്ട് പോന്നതീന്നാ പറയുന്നെ വർക്കിന്റെ കാര്യങ്ങളൊന്നല്ലേ ഇ ഡും കാര്യങ്ങളൊക്കെ ആവുമ്പോ സാലറിം കാര്യങ്ങളൊക്കെപ്പ ഇപ്പൊ പെന്ഡിങ്ങാണെ അപ്പൊ നമ്മളും കൊ കുടുങ്ങും അവരും കുടുങ്ങും
ആഹ് അതന്നെ
പിന്നെ നമ്മള് നമ്മളെ വീട്ടിലായതോണ്ട് വല്ല്യ കുടുക്കല്ലാതെങ്ങനെ പോണ് ഇനിപ്പോ ഓഗസ്റ്റക്ക് വരും ലീവിന് ഒരു മാസം ലീവ്ണ്ട്
ആ
ഇങ്ങക്ക് നോമ്പൊട്ങ്ങില്ലേ
നോമ്പോ ആഹ് മുഹറത്തിെലെ നോമ്പല്ലേ ആ ഇല്ല ഞാൻ നാളങ് മ നാളടുക്കാന്ന് വിചാരിക്ക്ണ്ട് മുഹറം ഒമ്പത് പത്തിന്റെ നോമ്പ്
ചെലര് അത് ഫുള്ളടുക്ക്ണ്ട് തോന്ന്ണല്ലേ
പത്ത് വരെ എടുക്കണം എടുക്ക പക്ഷെ നമുക്ക് പറ്റൂലല്ലോ അപ്പ പ ടൈം പ റ്റാത്ത ടൈമായിണ് മെൻസസിന്റെ ടൈമ് എടുക്കാൻ പറ്റൂലല്ലൊ
ആഹ് എന്റെ കൂടെ എന്റെ കൂടെ ഇപ്പൊ വ പഠിക്കാന് രണ്ട് താ ത്തമാരുണ്ട് അവരിപ്പ നാളെ എടുക്കണന്ന് പറഞ്ഞിരിക്ക്ണ്ട്
ആഹ് എനിക്കൊ ആഹ് ഒന്ന് മുതൽ പത്ത് വരെ നോല് ഇവിടെ ഉമ്മാക്കൊെക്ക ണ്ട് ഒന്നു മുതല് നോക്ക ഉം തൊടങ്ങിയിക്ക്ണ് പിന്നെ ഇന്ക്ക് അന്നൊന്നും നോൽക്കാൻ പറ്റീട്ടില്ലേരുന്നു നമുക്ക് മെൻസസ് ടൈമില് നോല്ക്കാ
ഞമ്മള് പിരീഡ് സമയെടുക്കാൻ പറ്റില്ലല്ലെ ആഹ് ശരി
അപ്പൊ നാളെ മറ്റന്നാളെ എടുക്കണം
ആഹ് ആഹ് ആ ഇതിനെ എവിടേലൊക്കെ പോവ്വോ അ
ഏ ഇല്ലല്ല
നോമ്പൊക്കെ കഴിഞ്ഞ വീട്ടിതന്നെ
ഉം
പെരുന്നാളിന്റെ നോമ്പ് ഇതായിട്ട് ഭയങ്കര വ്യത്യാസണ്ടോ
ആ അത് പെരുന്നാള് അത് പിന്നെ റമളാന് നോമ്പ്അറിം ഒരു മാസ ത്തെ നോമ്പ് അത് കഴിഞ്ഞിട്ട് പെരുന്നാള് അയിൻ്റെ ആ അപ്പമ്മള് ഇങ്ങന്തെങ്കിലൊക്കെ പോവാന് പോ പോവാണെങ്കി പോവാ അപ്പൊ വീട്ട പോവാ മ്മളെ ഫാമി യില് അങ്ങനെയൊക്കെ പോകും പിന്നെ എവിടുക്കെങ്കിലൊക്കെ ട്രിപ്പ് അങ്ങനെയൊക്കെ പോവാ
ആഹ് ഇതിന്റെ ലീവ് വെള്ളിയാഴ്ച ക്ലാസ് ഒന്നും ഇല്ലാന്ന് പറയ്ണേക്ക്ണ്ട്
ആ വെള്ളിയായ്ച ലീവാ തോന്നുണ്ട് അങ്ങനെ പറയണ്ട് സ്കൂളിന്ന് അതേക്കാരം
ബാഷയ അവിടെ എല്ലാരും കടന്നോ
ആ
ഔടെ എല്ലാരും കടന്നൊ
ഇല്യ
എങ്ങനെ നേരത്തെൊക്കെ എടുക്കുവ അതോ പത്ത് പതിനൊന്ന് മണിയാവോ
ആ ഒരു ഒമ്പതരക്കെ ആവും
ഒമ്പരൊക്കെ ആവുല്ലേ ഔ ഇവിടെക്കെ പന്ത്രണ്ട് മണിയാവും കെടക്കണെങ്കില് നമ്മുക്ക് ഉറക്കം വന്ന് കണ്ണില് കോലും കൊള്ളും കേറ്റി വെക്കുമ മക്കളോറങ്ങണ്ടേ അവര് സ്കൂള് വിട്ടന്ന് നേരത്തെ കിടന്ന് ഉറങ്ങി നീക്കും
ആ ഞൻ കുട്ടീനെ ഓർക്കാൻ വേണ്ടി വന്നപ്പോളെ അങ്ങനെ പോ ഇപ്പൊക്കെ അപ്പോ ഇങ്ങനെ ഫ്രീ ആയപ്പോൾ അങ്ങനെ വിളിച്ചത ഇതിന് കൊറച്ച് പ്രീ വേണല്ലോ നമ്മ കൊറച്ച് പ്രീ ആയിട്ടിരിക്കണ്ടേ ഈ
അത് ശരിയാണ്
ഉം
ക അവിടെ അധികം ഒച്ചയും കാര്യങ്ങളൊന്നും കേക്കരുതൊക്കെ പറയണണ്ട് എങ്ങനെയായാലും കേക്കാതിരിക്കില്ലല്ലോ നമമ നമ്മളെ വീട്ടിലുള്ളിട്ട കുട്ടികള സൗണ്ടാ ന്നെ മതിയല്ലോ ഞാനും കൊറച്ച മാറിയൊക്കെ പോവല ചെയ്യാ
അപ്പങ്ങെ വീട്ടു പോകുമ്പോ സ്കൂളൊക്കെ സ്കൂള പോണില്ല മോന അവിടന്നും പോവാൻ പറ്റൂലേ
ആ സ്കൂളിപ്പോണ്ട് ഞങ്ങള് എടയ്ക്ക് പോയി ഏട്ടന്റെ വീട്ടിക്ക് വലിയ ദൂരൊന്നുല്ല അപ്പൊ വെള്ളിയാഴ്ച പോയി ഇങ്ങനെ ഞായറാഴ്ച്ച പോരും അങ്ങനെയൊക്കെ പോരും ആ അടുത്ത തന്നെ അണിയന്മാർ ള്ളത കൊണ്ട് ഇങ്ങനെ കൊണ്ടാക്കി തര അവര് പിന്നെ വിളിക്കുമ്പോ അവര് വരും
ണ്ടര ക ആളുണ്ടാവുമ്പൊൾ പിന്നെ പോവാലോ
ന്ന ആയിക്കോട്ടെ ഞൻ വിളിക്കാം ട്ടോ
ആ
ഓക്കെ
ആ എന്ന അയിക്കൊട്ടെ എന്നാ ഓക്കെ വിളിക്കാ